ന്നട്ട്
ന്നെന്താ
അതല്ല ന്നട്ട്
ഉം
പട്ച്ചണ്ടേ ഞമ്മക്ക്
പോയി നോക്കണാ
നാളെ ഞ്ഞ്പ്പൊ മ്മക്ക് മറ്റൊട്ത്ത്ക്ക് പോണ്ടേ?
ങ്ങള് പോകിണ്ട് പറഞ്ഞിർന്ന
ഞാ പറയാ പിന്നെന്നാ
ആ ഇന്നലെ മറ്റേ പോർച്ചുഗൽ രണ്ടേ ഒന്ന് ല്ലേ
ആഹ്
രണ്ടേ ഒന്നന്നേണ്.
രണ്ടേ ഒന്നിന് ഇന്ന് അർജന്റീന നാളെ നേരം വെൾക്കുമ്പോൾ അർജന്റീന മൂന്നേ പൂജ്യം.
ഉം
കാത്ത്ര്ന്നോ പൂജ്യം.
മാത്രണക്കെ ഫൈനല് ആൾക്കാരെടെപ്പോയിര്ന്ന്
ഫൈനല് വര്ണട്ടോ ബ്രസീലിന്റെ ഒപ്പം അർജന്റീന അപ്പളല്ലേ ആരോ ഒള്ളു.
വന്നത് ബ്രസീല് പൊർത്തോവാതെ നോക്കിക്കോ.
ഉം പിന്നെ
പിന്നെ ബ്രസീൽ ആരാധകരൊക്കെ കൂടി ഇന്നെട്ട
ആഹ് അൽക്കണല്ലോ.
ആഹ്
ഭയങ്കര വല്യർത്താനം പറയണല്ലോ അർജന്റീന
ഈ ഓഡിയോ ആര്ക്കാണോ ബ്രസീൽ ആരാധകനറ്റെ കിട്ടിയിട്ടിണ്ട് ന്ന് അത് പ്രാകി കൊല്ലും പിന്നെ
ഉം
പി ഞാൻ വിചാര്ച്ചത് എങ്ങനേന്ന് അറിയോ?
ഉം
പിന്നെ ഞമ്മള് പഠിക്ക
ഉം
ഞമ്മക്കെന്നാ ഡേറ്റ് കിട്ടണെന്ന് നോക്ക ന്നട്ട് ഞമ്മള് പഠിക്ക. പഠിച്ചിട്ട് ഞമ്മള് ബൈക്കും പഠിക്ക. ശെനിം ഞായറും അല്ലേ ക്ലാസ്സൊള്ളു.
ഉം
ശനി ഞായറും ഞമ്മളവിടെ പോയിട്ട് എന്താണ് ഇതട്ത്തിട്ട് പഠിക്ക നോക്ക.
ഉം
ന്നട്ട് ഞമ്മള് കൊറച്ചൊക്കെ പഠിക്കല്ലോ.
ആഹ്
അങ്ങനെ നമ്മക്ക് ടെസ്റ്റിന് പോവാനാവ്മ്പോത്തിന് ഉം ബൈക്കിന്റത് നമ്മക്ക് റെഡി ആണെ ബൈക്ക്മ്മേ നമ്മള് സിഗ്നലൊക്കെ ട്ടോക്കാ ഗീറൊക്കെ ഇട്ട്ട്ട്.
കെ എസ് ആർ ടി ബസ്സിലൊക്കെ പൊക്കൊട്ങ്ങടി ആൾക്കാര്
എന്നോ പോക്ക് ഒട്ങ്ങീക്ണല്ലോ
അയിൽ പോവും
പ്രിയദർശിനിന്ന്ള്ള ബസ്സിന് മാത്രം പറ്റുള്ളൂ വല്ലാതെ എല്ലാ ബസിൽ ഒന്നുല്ല
ഏ
ആ പ്രിയദർശിനിന്ന് പറഞ്ഞ കെ എസ് ആർ ടി സി ബസ് പിന്നെ കോട്ടക്കൽ ആഹ് കോട്ടക്കൽ എത്തൽ ഏതോരു സമയത്ത്
ആ സമയത്ത് നമ്മൾ അവിടെ എത്തണോ തെരക്കോണ്ട് തെരക്കേക്കാരല്ലേ
പല സ്ഥലങ്ങൾക്കും പോണുണ്ട് പ്രിയദർശിനീന്ന് എഴുതിയ ബസ്സില് കേറാൻ പറ്റൊള്ളൂ
അട്ടപ്പാടിക്കൊക്കെ പോവോ
പല്ലോട്ത്ത്ക്കും പോണ്ണ്ട് ഒരു ദിവസം രാവിലെ അങ്ങട് ക്കേറി അയിന്റെ ചാർട്ടൊക്കെല്ലാം ഉണ്ടായിര്
ഉം
പോണത് കൊറെ പെണ്ണുങ്ങളും പോണതും തിരൂരൊക്കെ അതും അതിന്റെ ഉദ്ഘാടനത്തോട്നുബന്ധിച്ചിട്ട് എന്തൊക്കേ ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കലും അയിൽ പെണ്ണുങ്ങളൊക്കെ പോവലും ന്നട്ട് മധുരം കൊടുക്കലും അങ്ങനെ ഒക്കെ കണ്ടീനി ഡാൻസ് ഒക്കെ കളിച്ച്ക്കാണ്ട്
ഉം ഫസ്റ്റ്ത്തേഉദ്ഘാടനം അതാണ് എം എൽ എ ഉണ്ടായീന്നെ
ഫാസ്റ്റ് ത്തെ ഉദ്ഘാടനംന്നല്ല ഇപ്പളൊക്കെ പോകുമ്പോപ്പോ റീലൊക്കെ കണ്ടീലേ
ഉം ഒരു പെണ്ണ് പോയി അറ്ഞ്ഞ്
ഏഹ്
കോയിക്കോട്ട്ക്ക് വന്നപ്പോ കിട്ടില്ലേല്ലോ
ആഹ്
ഹൈലറ്റു മാളും കോളേജിന്ന് അങ്ങനെ പോയത്
ആഹ് ഒരു ഗ്രാമ വണ്ടീന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിണ്ട് ഞങ്ങളൗടൊക്കെ ഉണ്ട് ഗ്രാമ വണ്ടി
ഉം കുട്ടിയാക് ഫ്രീ ല്ലേ
കുട്ട്യാക് ഫ്രീ അല്ല പെണ്ണുങ്ങൾക്കൊക്കെ ഫ്രീയാണ്
ഏഹ്
ആഹ് അയില് പെണ്ണുങ്ങക്കും ഫ്രീ ആണ് അത് എന്നോ ഉണ്ട് സ്കൂൾ കുട്ട്യാൾക്കും പെണ്ണുൾക്കൊക്കെ ഒക്കെ ഫ്രീയാണ് പക്ഷെ അത് ഗ്രാമപ്രദേശ ദേശങ്ങളിൽ മാത്രമേ അത്ണ്ടാവുള്ളൂ
നല്ലതല്ലേ നമ്മളൊക്കെ ഗ്രാമപ്രദേശല്ലേ ചോയിക്ക്ണ്ട്
ആഹ് ഞമ്മളൊക്കെ ഗ്രാമപ്രദേശാണ് ഉൾപ്രദേശത്താണ് ശെ ഞമ്മളവുടുക്കൊകുൾപ്രദേശത് ട്ക്കൊരു വസ്സും വരൂല നമ്മളീ കുണ്ട്ന്ന് ഈ ഞമ്മളത്അറിഞ്ഞാല് കുണ്ടും കയറ്റോണ് അതായത് എറക്കും കയറ്റൊ റ്റോ ണ് ഞമ്മൾത്
ഉം കേറ്റോം വലീല ബസ്സൊന്നും
ബസ്സ് അപ്പൊ അത്രീം ആള്കളെ വെച്ചിട്ട് കുറ്റിപ്പാല വളവ്ന്ന് പറഞ്ഞാ അത് വളവ്വെല്ലേ
വളവും കേറ്റൂല്ലേ
അത് ചെറിയ കേറ്റല്ലോള്ളൂ വളഞ്ഞ് വരുമ്പൊള്ളൊരു കേറ്റല്ലേ ആഹ് അതെ ഇത്രോവറ് കയറ്റല്ലാല്ലോ പക്ഷെ ഞമ്മളവ്ടുത്തെ കയറ്റെന്തോരു കയറ്റാ? അതെന്നെ പശെ ഞമ്മളാ അടീലതാ അന്ന് ഞമ്മള് കാറ് ഇങ്ങനെ വട്ടട്ട് കർക്കീലേ?
ഉം
അതി കൂടി ബസ്സ് പോണ് ണ്ട്
ആഹ് അയ്ക്കൂടെ ബസ്സ്ണ്ടല്ലോ മറ്റേ ചെറ്ശ്ശോല
ആഹ് അതീകൂടി എവ്ട്ക്കാണ് ആ ബസ്സ് പോണത് ന്നാ
വാര്യത്ത്ക്ക് ആ വാത്ത്ക്ക്
പശാ അവിടുന്ന്ങ്ങട്ട് വെന്ന്ട്ടാണ്ടടീക്കാണ്ട് നേരെ പോണണ്ടല്ലോ?
മറ്റവ്ട്ക്കാണത് കടുങ്ങാത്തുണ്ടാവാത്തുക്ക്ള്ളാണ്.
അങ്ങനേണെയ്ക്കാരല്ലേ?
ഉംഹ്
പിന്നെ കൊറേ ദിവസായീലേ? ഞമ്മള് പോയിട്ട്
ഉം ഹ്
ഡ്രൈവിങ്ങിനും റോഡ് ക്ലാസിനും
അല്ലാഹ് കാ
മറ്റേത് പിന്നെ ഞമ്മള് തൊടങ്ങിയ്ട്ടൊള്ളു
അൻസിന്ന് പറിണ്ട് ഇവര് വഴജ്ജാത്തുമ്മാത്താട്ത്തെ വണ്ടി നല്ല സ്പീഡില് വന്നപ്പോ ഞാന ക്കെങ്ങനെ വെര്ല് ഞാനെക്കെ ബ്രെയിക്ക്മ്മല് ഔട്ന്ന് ചവുട്ടി ചവുട്ടി ചവുട്ടി മേലെ ല്ലെണ് ഈ എറക്കൊക്കറങ്ങല്
ആഹ്
ഞാപറഞ്ഞ് ഞാനൊക്കെ എന്ന ഈ എറക്ക എറങ്ങല്ന്നെനാവോന്ന്
ആഹ് അപ്പോളെന്തേയർഞ്
അപ്പൊന്നും പർഞ്ഞില്ല
ഓരയ്ന് ഓര വണ്ടി തെര്
ആഹ് അയിന് ചോയിച്ചുണൂല്ലിയല്ലോ?
ആഹ്
ആരായിന് ചോയിച്ച്ണോര വണ്ടി
അഹ്പ്പൊ ഞമ്മള് ചോയിക്കാനും പോണില്ല ഞമ്മള് വാങ്ങ
ഉം ഹ്
ഞമ്മക്ക് വണ്ടിണ്ടാവുമ്പോ ഞമ്മക്ക് ഓടിക്കാ
ഉം
അതുവരെ ഞമ്മക്ക് ആഗ്രഹത്തിന് ഞമ്മക്ക് പൂതിക്കൊക്കോടിക്കാൻ ആരെങ്കിലൊക്കെ വണ്ടി തെരും ഡിമാൻഡ്ല്ലാത്ത ആളുകള്ണ്ടാവും